ലോ
കേക്കാവോ
ഹാ കേക്കാം
ആഹ് എന്തോ ഓ ഞാൻതാ ഇവിടെ വെറുതെങ്ങനെ ഇരിക്കുവാ
ആഹാ ഹാ
ഓ കോളേജ് ആഹ് കയിച്ചില്ലേ കോളേജൊക്കെ തീർന്നില്ലേ അപ്പ വേറെ പരിപാടികളൊന്നുവില്ല
ഹാ ഞാൻ ഞാനിവിടെ കൊറേ നാളായിട്ട് എന്ന് നിന്റെ മൊയ്തീൻ കാണണംന്ന് പറഞ്ഞിരിക്കുവായിരുന്നു ഇന്ന് കണ്ടായിര്ന്ന് ഹോ എന്ത്. ഓ ഞാൻ കൊറേ നാളായിട്ട് കാണണംന്നാഗ്രഹിച്ചതാ ഇന്നാണിത്തിരി നടന്നത് കൊള്ളാല്ലേത്.
ഓ നം അല്ല നീ പിന്നിം കണ്ടതാ പിന്നിം കണ്ട. ദ ദയി ഇപ്പഴോ കണ്ടത്
അല്ല ഞാന് മുന്നേ കണ്ടിട്ടുണ്ട് പ ക്ഷെ കൊറേ നാളായിട്ടിങ്ങനെ ഒന്നൂടി കാണണം കാണണം ഹാ നമ്മടെ മനസ്സിലിങ്ങനെ തട്ടും
ഉം ഉം
അപ്പഴ്, എന്തോ ഒരുപാട് സന്തോഷം തോന്നിയായിരുന്നു. ആ സിനിമ കണ്ടപ്പഴ്
ഉം ഉം
ഇങ്ങനെയും ആൾക്കാരുണ്ടെന്ന്. അവരിപ്പഴും ജീവിച്ചിരിക്കുവാ ആ അയ്യാക്ക് വേണ്ടി ജീവിച്ചി രിക്കുവാന്ന് ആലോചിക്കുമ്പോ അല്ലേ?
അതാണ് അത് ശെരിക്കുള്ള കഥയല്ലേ?
ആഹ് അത് ഒറിജിൻ ഏഹ് സത്യത്തിൽ നടന്നതാണ് കാഞ്ചന ഉം കാഞ്ചനമാലയും മൊയ്തീനും എ എന്തുമാത്രം അടി കൊണ്ടതാണവര് എന്നിട്ടും
ഇപ്പഴും അങ്ങനെ അവര് ഇരിക്കണം എന്നുണ്ടെങ്കി അവരുടെ ആ ഒരു
ഒരു മനസ് ആ ഒരു മനക്കെട്ടി ഒന്ന് ആലോചിച്ച് നോക്കിയാണ്
എന്തൊക്കെ ഏ വരുടെ ഏറ്റവും ജീവിതത്തില് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാള് നഷ്ടപ്പെട്ടിട്ടും ഇത്രയും കാലം അങ്ങനെ ഇരിക്കണമെങ്കില്.
അതാ അതാ പറയുന്നത് നമ്മള് നമ്മൾ രണ്ടു പേരും രണ്ട് കൂട്ടരു ആത്മാർത്ഥമായിട്ട് നിന്ന് അവസാനം ദൈവം ചതിക്കും പി അല്ലേ വൃത്തിയായിട്ട് എനിക്കത് കണ്ടപ്പോ വല്ലാത്തൊരു ഒരു നമ്മളിനി ഇനി ഈ സമയത്തൊന്നും അങ്ങനെ ഒരു ഒരു ത് കാണാൻ പ ത്തിറ്റ്ല. അങ്ങനെ ഒരാളെ കണ്ടുകിട്ടാൻ ഭയങ്കര പാടായിരി ക്ക്യും. ഒരുപാട് എന്തോരം എ എന്തോരം കാര്യങ്ങൾ അനുഭവിച്ചിട്ടാണ് പക്ഷെ അവസാനം അവർക്കത് കിട്ടിയതല്ല
ഉ നമ്മൾ പക്ഷെ നമുക്ക് നമ്മുടെ ആ ലാസ്റ്റ് അങ്ങനെ ഒരു എൻഡിങ് ആണെങ്കിലിൽ നമ്മള അവർ ഒന്നി ണന്ന് പ്രതീക്ഷിക്കും പക്ഷെ അങ്ങനെരു ആ അങ്ങനെ ഒരു എൻഡി അതൊരു വേറെ അതിനൊരു ഭംഗിയന്ന് പറയാൻ പറ്റത്തില്ല അവർ അവർ കടന്നു പോോയ വിഷമവും വേദനയും മനസ്സിലാവും
ഒരു മുക്കാൽ ഭാഗവും നല്ല ഹാ എ സന്തോഷായിട്ട് പോയിട്ട് അവസാനം കൊണ്ടങ്ങ് കരീപ്പിച്ച് അളയും. ഇ ഇപ്പഴും ആദ്യം കാണുന്നണൊക്കെ എന്നാ.. ഒരു പയങ്കര ഒരു മനസ്സിന് എന്തോ പോലെ പയങ്കര ഒരു ഫാരമാണത് കണ്ട്
ഉം. എപ്പൊ കൊറ കൊറേ വർഷായെന്ന് തോന്നുന്നു അതിപ്പ ഇറങ്ങിയിട്ട്
ആ, എത്ര വർഷോ നം നമ്മൾ ഏ.... എട്ടിലോ എട്ടിലോ ഒമ്പതിലോ പഠിക്കുന്ന സമയത്ത് തല്ല ഇറങ്ങിയത്. ഒരുപാട് നാളായി കാണും അത് എറങ്ങിയിട്ട്. ഓ അതില് പൃഥ്വിരാജിന്റെ അഭിനയം എന്തു വായിരുന്നു അല്ലേ? ഹൊ!
അത് ആ സമയത്ത് ഇറങ്ങിയ സിനിമകളിലൊരു വ്യത്യസ്തമായിട്ട് തന്നൊരു സിനിമയായിരുന്നു. നമ്മള് കണ്ട് വന്ന ഏ.. എല്ല. നമ്മള് കൊറേ ട്രൂത്ത് മീൻസ് ഒഎ യഥാർത്ഥ കഥകള് കണ്ടിട്ടുണ്ടെങ്കിലും. ക്ഷീ ഇ സിനിമ കണ്ടപ്പൊഴത്തേക്ക് എന്തോ ഒരു മക്ക പറഞ്ഞ
എന്തോ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഒരു വികാരം
എന്നാ പൃഥ്വിരാജ് ഉം പാർവ്വതിയുടെ അഭിനയം. മ്മള് ഉം എനിക്കോ ന്ന്ന്ന ആ. ഓ പറഞ്ഞോ നീ പറഞ്ഞോ നീ പറഞ്ഞോ
പാർവതിയുടെ, പാർവതിയുടെ അഭിനയം നല്ലതായിരുന്നു അവള്. അതില് നമ്മള് ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ഇതാണ് മറ്റേ പ്പൂ ടൊമിനോ തോമസിന്റെ ആ അവൻ്റെ. അവൻ്റെതും..... സാക്ഷാൽകരിച്ചില്ല. അവളത് എന്നന്ന അങ്ങനെ കിട്ടിയതും ഇല്ല
നമ്മള് പക്ഷെ നമ്മള് കൂടുതലും മൊയ്തീനേയും കാഞ്ചനമാലയും ആണ് ഇത് നക്കുന്നെങ്കിൽ നമ്മള് ചെലപ്പോ അപ്പൂന്റെ ഭാഗത്തീന്ന് ചിന്തിക്കുമ്പൊ അവിടേ ഒരു. ഇത് ആണ് നഷ്ടപ്പെടല തന്നെ
ആ അതെ അതെ
എല്ലാർക്കും വേദന തന്നെ
ആഹ
എല്ലാ എല്ലാവരുടെ അഭിനയവും നല്ല രസമുണ്ട് എനിക്ക് തോന്നുന്ന അം ആ.... സിനിമയിൽ കൂടെയാണ് പാർവതിയുടെ അഭിനയം എല്ലാരും ശ്രദ്ധിച്ചത്.
അത് ആ സമയത്ത് അവൾ അഭിനയിച്ച സിനിമേന്ന് ഒരു വ്യ സ്തമായിട്ടുള്ള ഒരു കഥാപാത്രായിരുന്നു അല്ലേ അത്?. എന്ന നിന്റെ മൊയ്തി
ജീവിക്കുവായിരുന്നു അതില് ഉം
അയ്യോ ആഹ് കരയുന്ന സീന് അത് ആ ഒരു ഇത് കണ്ടപ്പോഴത്തേക്കും സത്യമായിട്ട് നമ്മൾ നമ്മ് നമ്മളായിപ്പോയത് ആ ക്യാരക്ട അത്ര അങ്ങനെ ഒരു രീതിയിലായിരുന്ന് പൃഥ്വിരാജ് ഇപ്പ എടുത്തു പറയേണ്ട പൃഥ്വിരാജിന്റെ അഭിനയായിരുന്നു അയ്യോ
പൃഥ്വിരാജ് അങ്ങനെയൊക്കെ അഭിനയിക്കോ എന്ന്
അതുപോലെ തന്നെ അവന്റെ അതിന്റേതായിട്ടുള്ള രീതിയിൽ തന്നെ നിക്കുന്നതാ അവ അവന്റെ നൂറ് ശ ശതമാനം ഇട്ടാണ് അവനോരോ കഥാപാത്രം തിരഞ്ഞെടുക്കുന്നതും അതുപോലെ അഭിനയിക്കു
ആഹ് അഭിനയിക്കുന്നതും എല്ലാം ഒരു വ്യത്യസ്ത കഥാപാത്രങ്ങളാണ് എടുക്കുന്നത് എല്ലാ സിനിമയിലെയും എടുത്തു നോക്കിയാ വേറെ വേറെ തന്ന ഉം.
പക്ഷെ ഒരുപാടങ്ങ് പ്രശസ്ത അല്ലല്ലേ അവൻ ഇത്രയൊക്കെ അഭിനയിച്ചിട്ട് റ്റും മറ്റേ മോഹൻലാലിനെയും മമ്മൂട്ടീനെയൊന്നും പോലെ അല്ലെ അവ എന്തുമാത്രം മറ്റെ ആട് ജീവിതത്തിലൊക്കെ തന്നെ എന്തുമാത്രം ഇത് അതാണ് അവന്റെ ഭാരം വരെ അവൻ കൊറ ച്ചിട്ടിനിന്നില്ലേ എന്നിട്ട് അവനൊരു അതിന്റേതായിട്ടുള്ളൊരു ഇത്ര വർഷാണെന്നറിയാമോ ആടു ജീവിതത്തിന് വേണ്ടിയൊക്കെ ഓ മാറ്റിവെച്ചത ന്നിട്ട് അവന് ആ ഒരു അ അവാർഡ് പോലും കിട്ടിയില്ല ആഹ് സിനിമക്ക് നല്ല ആൾ ക്കാർക്കൊന്നും എവിടെയും സ്ഥാനമില്ല
ഉം ഞാൻ ഈ ഈ ഇടക്ക് നമ്മുടെ തിരുവനന്തപുരത്ത് വച്ച് ഞാൻ അവനെ കണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഒരു ആ നത്തിങ് എന്ന് പറഞ്ഞാ ഉം നത്തിങ്ങല്ല നോബടി നോബടിയണ തോന്നുന്നത് ഇപ്പൊ നോബടി എന്ന് പറഞ്ഞ ആ ഇറങ്ങുന്നെന്ന് തോന്നുന്നു ഞാൻ ഇത് കണ്ടായിരുന്ന് ആഹ് പോസ്റ്ററോ എന്തോ ട്രീ ടീസ്സറോ എന്തോ കണ്ടായിരുന്നു ഇൻസ് റ്റഗ്രാമില് ഉം. അപ്പ ഞാൻ കണ്ടായിരുന്നു അതിലും അങ്ങനെയാണ് അവൻ അഭിനയിക്കുന്നത് കാണുമ്പോഴേ നമുക്ക് അറിയാം അവൻ അതിന് വേണ്ടി അത്രയും കൊടുത്താണ് ഒരു സിനിമക്ക് വേണ്ടി നിക്കുന്നത് ഉം ഉം അതില് നമ്മൾ അതില് നേരി നേരിട്ട് കാണുമ്പോൾ നമ്മൾക്ക് അതില് അതില് ഒരു ഇത് കാണുമ്പോ നമുക്ക് കുറച്ച കൂടെ ഏ ഏയ്ജ്ഡ് ആയിട്ട് കുറച്ച് വയസുള്ള പോലെ തോന്നും പക്ഷെ അത് അല്ലല്ല ഈ ഇതില്
ഓ ഓ
കണ്ട സി ഇതില്ലേ ഞാൻ ഒരു ഒരു ഷൂട്ടിങ് കണ്ടന്ന് പറഞ്ഞ് അതിൽ ആഹ് ആഹ് എന്ന് നിന്റെ മൊയ്തീനില് ഒരു വേറെ തന്നെ ഒരു ലുക്ക്
ആ കുറെേ നാളായിട്ട് ഞാനിങ്ങനെ കാൻണൊന്ന് പറഞ് ആഗ്രഹിച്ചിരുന്നതാണ് ഇന്ന് നടന്ന് ഇപ്പോഴ കുറച്ചു മുന്നേ കണ്ട് തീർത്ത് അപ്പൊ കണ്ട് തീർന്ന ഉടനെയാണ് നീ എന്നെ വിളിച്ചത്.
ഉം ഞാനും കൊറയായി അത് ഒന്നുകൂടെ കണ്ടിട്ട് കൊറയാ അപ്പൊ അപ്പൊ എ എടക്ക് എപ്പോഴും ഇങ്ങനെ ടിവിൽ വരുവായിരുന്നല്ലോ? ഇപ്പ ഉം ഇപ്പ പിന്നെ കൊറയായി ഉം ഉം
ഇപ്പോഴൊന്നും കാണാലില്ല കുറേ നാൾ കഴിയുമ്പോ എല്ലാം അങ്ങനെ തന്നെ. ടി എല്ലാരും മറക്കും ആ അതിലെ പാട്ട് പാട്ടുകൾ അയ്യോ അതിപ്പോഴും ആഹ് എന്ന് നി ഈ അയ്യാ പാട്ട് എന്തേലായിരുന്നു? എന്നീലെ അതല്ല എന്നീലേ എല്ലിന്നാൽ അയ്യോ കേക്കുമ്പോ എനിക്കിപ്പഴും എന്തോ.
അതൊണ്ട് പിന്നെ ഒരു ശാരതാംബരം അങ്ങ് ആ ഒരു പാ
ആ ശാരദാംബരം അത് അവളും അവനും കൂടി, ഏഹ് എമ് പിരിഞ്ഞു നിൽക്കുമ്പോഴത്തേക്കു എല്ലാം അവൾടെ വീട്ടുകാര് പുറത്ത്, വിടാൻനിക്കുമ്പഴത്തെക്കും അല്ലയാ,
കൊള്ളാസ് ആ ഒത്തിരി പാട്ടുണ്ട് അതില് നല്ല പാട്ടാന്ന്‌. ഞാനേ ഏതോ അതിലെ പാ ഉം. കൊറെ പ ആഹ അത് തന്നെ അതും നല്ലതാ ഉം ഉം. ഉം.
അതിലെ അപ്പൂന്റെ ഏഹ് കഥാപാത്രമാണ് ഇച്ചിരിക്കൂടി അല്ല അവന് അവസാനം. ഈ ഒരു കാലഘട്ടത്തിലൊക്കെയായിരുന്നു അവള് ജീവിക്ക ളിച്ചിരുന്നു എങ്കി ഉറപ്പായും അപ്പൂവിന്റെ കൂടെ അവള് പോയേനെ അല്ലേ അവസാനം.
ത് എനിക്ക് ആ കാലഘട്ടവും അവരുടെ ആ ഒരു അത്രയും സ്നേഹത്തിന്റെ ഇതുകൊണ്ടാണ് ആ.
ഇപ്പോഴത്തെ കാലത്തിലെ പോലും ഒന്ന് തൊട്ട് സംസാരിക്ക എക്ക് അങ്ങനെ പോലുമില്ല. അത്രയും ദിവ്യ പ്രണയം എന്നൊക്കെ പറയുന്ന ഈ സത്യമായിട്ട് എനിക്കത് അനുഭവി ക്കണം എന്നുണ്ട് ശ ഇന്നത്തെ കാലഘട്ടത്തില് അത് പോസിബളല്ല. സാംഭ സംഭവിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു കാര്യം. പക്ഷെ ഒരു ലൈഫിൽ ഒരു വട്ടവെങ്കില് അങ്ങനെ ഒരു ഒരു ഇതനുഭവിക്കണം എന്തായാലും ഇനി നടപടിയാവത്തില്ല.
ഇപ്പഴും ഏഹ് ഞാൻ ഈ ഈ കുറച്ച് ദിവസം മുന്നേ ഞാൻ അവരട, കാഞ്ചനമാലയുടെ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട്.
ആ ഞാനാ പാട്ട് കേട്ടായിര്ന്ന്. അപ്പഴെ, ഏഹ് എന്തോ ഭയങ്കര ഒരു ഒരു സന്തോഷം.
അവരുടേതായ കുറച്ച് അവര് അവിടെ,
അല്ലന്ന് വില്ല വില്ലൻ കഥാപാത്രം അവന്റെ അവന്റെ വാ അല്ലെ. അവനെ കുത്തേക്കെ ചെയ്
അതെ അതെ ഉം ചില ഈ എന്താണ് ഉ ജാതി മതവും എന്നും, ഒന്നു മില്ലാതിരുന്നെങ്കിൽ അവര് എന്ത്‌ ഈ മൊയ്തി ആ. മൊയ്തീനി അപകടം പറ്റുന്നേന് മുന്നേ.
എത്ര വട്ടമാ ഉറപ്പാണ് ഒന്നിച്ചേര അവര വീട്ടുകാരാണ് ഒന്നാമത്. താ അവളെ വീട്ടുകാര് ഒരുപാട് അപ് അവന്റെ വീട്ടുകാര് ആരും പിന്നെ കുഴപ്പമില്ലായിരുന്നു. അവൻ അവന്റെ വാപ്പനൊന്നും അങ്ങനെ വക വെക്കുന്ന കൂട്ടത്തി ത്തിലുണ്ടായിരുന്ന അല്ലല്ലോ. ഉമ്മാക്ക് ഇഷ്ടമല്ലായിരുന്നോ പക്ഷെ ഇവളുടെ വീട്ടി വീട്ടുകാരൊരു തരത്തിലും ആം എന്തോ ഒന്നിനും, അവൾടെ ചേട്ടന്മാരായാലും അങ്ങനെ അല്ലായിരൂന്നോ.
ഉം ഉം.
അതിൽ ഇച്ചിരിയെങ്കിലും അവൾടടുത്ത് ഇഷ്ടം ഉണ്ടായിരുന്നത് അപ്പു. അപ്പൂന്ന് പറയുന്ന അവനായിരുന്നു.
ഉം. ഒരുപാട് ഒരുപാട് സാഹചര്യങ്ങൾക്ക് അവർക്ക് ഒരുമിക്കാനുള്ള സാഹചര്യങ്ങ
സാഹചര്യങ്ങൾ ഒണ്ടായിരുന്നു, പക്ഷെ അവർക്ക് വേണമെങ്കിൽ പോവായിരുന്നു. അവർ ക്ക്‌ എത്ര തവണ അവർ ഒളിച്ചോടി പോവാൻ നിന്നതാ. അവർക്ക് എപ്പോഴെങ്കിലും പോവായിരുന്നു. പക്ഷെ അവള് ആ സമയത്ത്, എനിക്ക് എന്തോ അതൊ ഒരു ഒരു വ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ആ പ്
വീട്ടുകാരുടെ ഉം ഉം നമുക്ക് അങ്ങനെയൊക്കെ പറയാ. എന്നാലും, അവര് കടന്നു പോയത് അവർക്കെ അറിയാവുള്ളൂ.
അതെ. പക്ഷെ എന്നാലും ആ ഒരു മനക്കെട്ടി സമ്മതിക്കണം. അവരിപ്പോഴും അങ്ങനെ നി ക്കുന്നുണ്ടെങ്കി അത് എന്തുമാത്രം അവനി ഇഷ്ടപ്പെ ട്ടാ ണെന്നുള്ളത് എന്തായാലും അവർക്കൊരു കാര്യം പറഞ്ഞ് സമാധാനിക്കാം അവൻ എന്തായാലും അവരെ വേറൊരാൾക്ക് വേണ്ടി തേച്ചിട്ട് പോയി അങ്ങനൊരിതല്ല ഇട്ടിട്ട് പോയതല്ല അതുകൊണ്ട് അവരിങ്ങനെ അവന്റെ ഓർമ്മകളിൽ ജീവനോടി
ഉം പിന്നെ ശരി എന്നാ നീ പറഞ്ഞപ്പോ എനിക്കത് കാണാൻ തോന്നുന്നു ഞാനും അത് എടുത്തിട്ട് കാണട്ട് പോയി ഉം ശരി ശരി ഒക്കെ